കഴിഞ്ഞ് താനെ ഓഫ് ആവോ
ആ അത് പതിനൊന്ന് മിനിറ്റ് ആകുമ്പോ തന്നെ കട്ട ആാവും അപ്പൊ അടുത്ത കോള് വിളിക്കാം
ആഹ അങ്ങനെണ്
ആഹഹാ ആ എന്നിട്ട്
അങ്ങനെ എന്താ പിന്നെ അങ്ങനെയൊക്കെ ആയപ്പോത്തേക്കക്ക് ഈ ഏറ്റ മളെ മരുമ മോനും ഉ മരുമകളും കൂടി ആ വീട്ടിൽ തന്നെ സെപ്പറേറ്റ് ഒരു ഷെഡ് പോലെ കെട്ടിട്ട് വീട്ടിൽ കൂടി സൈഡിൽ കൂടി വയറെ അടുക്കള ഇതൊക്കെ ആക്കി
ആവെ അത് നല്ല ഐഡിയല്ലോ
സ്വഭാവണ്ടേ കുഞ്ഞമ്മയ്ക്ക് ഇന്ന് നമ്മുടെ അടുത്ത് നല്ല ചിരിച്ചും കാര്യം പറഞ്ഞോണ്ടിരിക്കും
ആഹ
ട്ട് ദിവസടു ഇത്ര ദിവസം നോക്കുമ്പോഴത്തേക്ക് മിണ്ടൂല കുഞ്ഞ്പിന്നെ ഒരു കാര്യം എന്ത് ചോദിച്ചാലും മിണ്ടൂല അങ്ങനെ പിണങ്ങി ഒരുമാതിരി നടക്കൂ
അതെ അങ്ങനെയണോ
അത് ഇപ്പോഴും പിന്നീടും അങ്ങനെ തന്നെയരുന്നു ഞങ്ങൾ വലുതായപ്പോ ഞാൻ ആന്റീന്റെ വീട്ടിൽ പോയി നിൽുമ്പ ഇവര് പിന്നെ സപ്റേറ്റ് വിവീടൊക്കെ ഇവർ അമ്മയുടെടെ വീട്ന്തരം ഇവർക്ക് കൊടുക്കെഎന്തൊക്കെ ചെയ്തു
ഉ
അപ്പൊ അ മ്മആന്റിയൊക്കെ അവിടെ നിക്കും പുറത്ത് നിക്കുംന്ന് ആന്റിയ അമ്മ ച്ചിയായാലവിടെ പുറത്തേ.. ഈ പറഞ്ഞ അച്ചമ്മയില്ലേ.. പപ്പേടമ് ഇവര് പുറത്തേക്കും. ഇവരെ കാണുമ്പോ എന്തെയ്യും ഇന്നലെ വറെ ചിരിച്ചും വർത്താനം പറഞ്ഞിട്ട് അമ്മേന്നൊക്കെ വിളിച്ചിട്ട് പോണവര് പിറ്റേ ദിവസം ആകുമ്പഴത്തേക്ക് അമ്മ വെളി പൊറത്ത് നിൽക്കണ കാണാല് മു.. ഹ്.. ഹോം.. കുനിച്ചു വെച്ചോണ്ട് ഇറങ്ങിപ്പോ പോവോ. കയറി പോവോ അത് അവര അങ്ങനത്തെ ഒരു സ്വഭാവോ
മ്മ്... അങ്ങനൊള്ളൊരു
ഉമ്മ്... ങാ... പിന്നെ.. എന്തെങ്കിലും ഒണ്ടെങ്കിഒണ്ടല്ലോ
ഉം...
ഒപ്പം വരും.. എന്തിന് വിളിച്ചാലും വരും.. അങ്ങനെതുണ്ട്. മാറിനിക്കേന്നൂല്ല...
ങാ... ങാ.. ഹ്.
പ്പൊ പെണക്കോണെങ്കിലും അങ്ങനെയൊക്ക വരും.
ങാ.. ങാ.. വിളിക്കണ്ട താമസം അല്ലേ...
ഉം.. അങ്ങനെയൊക്കെള്ള ഇതൊക്കെണ്ട്. അങ്ങനത്ത ഒരു മര്യാദേക്കെണ്ട്.
മ്മ്... ഇവിട അതും കൂടെ ഇല്ലാന്നു മ്.. ഹ്.. ഇവിട
ഏയ്.. ഇപ്പൊ ചെറിയ രീതിയിലൊള്ള ഒരു പെണക്ക് കുടുംബ ത്തിലായാലും എന്തെങ്കിലു.. എന്ത് പ്രശ്നലും എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ച് കഴിഞ്ഞാ അവിട എല്ലാരും.. കാണും.
ങാ.. ങാ.. ങാ..
അങ്ങനൊരിതാണ്. അങ്ങനെക്കെയാണ് പണ്ട് വീട്.. പിന്നെ മാറി. മാറിയതെങ്ങനെ.. പള്ളീന്നാണ് കിട്ടിയത്. പള്ളീന്ന് ഒരു.. അമേരിക്കേന്ന് ഒരു സിസ്റ്ററ് നമ്മട പണ്ടെന്തോ ഉണ്ടായിരുന്ന ഒരു സിസ്റ്ററൊണ്ടാരുന്ന്.
മ്...
റ് പറഞ്ഞന്ന് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കി വീട് അവര് വെച്ച് തരാന്ന് പറഞ്ഞെന്ന്.
ങാ... ങാ... ങാ...
അങ്ങനെ എന്തോ ഇതൊക്കെ... അമ്മേടെ സ്വർണ്ണോ... എന്തൊക്കെയോ വച്ചിട്ടക്കാന്നു തോന്നണന്നു സ്ഥലം മഴച്ച്.. പക്ഷെ അവിട.. പ്രശ്നന്ന് വച്ച് കഴിഞ്ഞാ... ആദ്യം ഷെഡ് കെട്ടി. ഇതേപോലെ തന്നെ ഓലയിൽ ഷെഡ് കെട്ടി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്.. ഹ്..
മ്മ്... ങാ... എനിക്കും അതേടാ.. നല്ല ഓർമ്മയുണ്ടത്.
കടത്താൻ മടിയായതുകൊണ്ട്.. ചിലപ്പോഴേക്കും.. ഞാൻ പക്ഷെ മാറിക്കെടക്കൂല്ല... ഞാൻ അമ്മേടുത്തൂന്ന് മാറൂല.. അങ്ങന ഒരു സ്വഭാവാരുന്നു. പോണ പിന്ന മാറിക്കിടക്കണങ്കി ആ.. അത് താന്റീടടുത്ത് മാത്രം. അതായത് പപ്പയുടെ അനിയത്തിന്ന് പറഞ്ഞില്ലേ..
ങാ...
അവിട ആന്റീട കൂടെ എത്ര വേണേ... പക്ഷെ അമ്മേടെ കുടുംബത്തിലുള്ളവരാരയിട് ട്ടോ ഞാൻ പോവോല്ല.. മാറിപ്പോയി കിടക്കോല്ല. പണ്ടുമുതലേങ്ങനെ പക്ഷേ ആന്റീടുത്ത് മാത്രം ങ്ങനെ കിട
മ്...
അപ്പൊ ആ... താഴെ പോയി.. അവടെ.. ങാ.. അവര കൂടങ്ങ് അവിടെയാണ് ഞങ്ങള്. പിന്നെ ആയപ്പഴത്തേക്ക് ആ സിസ്റ്റർ വീട് വെച്ചു തന്നു. അതായിരുന്നാ പിന്നെ ആദ്യത്തെ വീട്. അത്.. നമ്മള് ഫുൾ പണിതൊന്നും കഴിഞ്ഞൊന്നുല്ല... പെയിന്റ്, പൂശിയടിക്ക.. അങ്ങനത്തെ സംഭവൊന്നും ചെയ്തിട്ടില്ലായിരുന്നു.
ങാ.. ങാ..
പിന്നെ അവിടെ വെള്ളത്തിന് ബുദ്ധിമു ട്ട് വഴീട പ്രശ്നൊക്ക വന്നപ്പൊ.. വാർത്ത വീടന്നെ. മ്മ്... പിന്നാപ്രശ്നം വന്നപ്പോഴത്തേക്ക് വെള്ള ത്തിന്റേം.. ങാ... ഇത്. അവിട സ്ഥലത്തിന്റെ പ്രശ് പിന്നെ വഴിക്ക് വഴിക്ക് പ്രശ്നായ് വെള്ളം ഭയങ്കര പാറായ്ര്ന്നു
ആഹ്
ഉം അവ്ടെ ഭയ്ത്തം ഭയങ്കര പാട പാറെ നമ്മള് കുളി കുടിക്കാനൊക്കെ കിട്ടും കുളിക്കാനൊക്കെ നമ്മള് താഴെ തോടാെണ്ട് അവ്ടെ പോയി കുളിക്കും അങ്ങനെക്കെ അതെ റ്റവും വല്യ പ്രശ്നെക്കെയായപ്പോ പിന്നെ ആഹ് വഴിയ്ടെ പ്രശ്നൊക്കെ വന്ന് ഒര് ക്കെ അങ്ങനെയൊക്കെ അവ്ട്ന്ന് മാറി പിന്നെ അട്ത്ത് പ്പം ഓഹ് അട്ത്ത് സ്ഥലം വാങ്ങിച്ച് അവടെ ആദ്യം ഷെഡ്ഡ് കെട്ടി പിന്നെ ഒര് നെല കെട്ടി
ആഹ് ആഹ്
ഒരു നെലെയാണ് ആദ്യം പിന്നെ കെട്ടി ആദ്യം കെട്ടിയിര്ന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് മോളി കൂടെ ഒരെണ്ണം കൂടെ എട് ത്തു അവിടേണ് താഴത്തെ നെലയിലും തുണ്ട് അട്ക്കളയും സ് ഒരു ഹാള്
അപ്പൊ നിൻക്ക് എത്ര എത്രേ വയസ്സുള്ളപ്പളാ പുതിയ വീട് പണിയ്ണെ അപ്പോ
പുതിയ വീടാേ ഇപ്പ ഉള്ള വീട് ഇപ്പൊ പുതിയ വീടാണെങ്കിൽ അപ്പ എത്ര ഞാന് ഒമ്പത് ക്ലാസ്സിലൊക്കെ പഠിക്ക്ണെന്ന് തോന്നുന്ന്
ആം ഞങ്ങളൊക്കെ ഞാന് ന്നായ് ഈ അട്ത്ത് കോളേജ് പഠിക്ക്ണ സമയത്താണ് പുതിയ വീട് പണിയ്ണതേ
ആഹ്
അപ്പൊ അത്രേയും നാള് ഞങ്ങള് ചെറിയ വീട്ടിലായ്ര്ന്നു
ചെറിയ വീട്ടിലായ്ര്ന്ന്
ആഹ് അന്ന് ക കറണ്ടും കൂടെ ഇല്ലെടാ വെളക്ക് ണ്ടായ്ര്ന്നാെള്ളൂന്നേ കറണ്ട്ല്ലാ നമുക്ക് ഫ്രണ്ടില് ഇത്പോലെ സ്ട്രീറ്റ് ലൈറ്റ്ണ്ടായ്ര്ന്നു അപ്പൊ ആ വെട്ടം നമ്ക്ക് കിട്ടും കറെണ്ടെട്ത്ത്ണ്ടായില്ല അമ്മയ്ക്ക് ഒരേ ഒരു വാസി വീട് പണിത്ട്ട് അമ്മ കരെണ്ടെട്ക്കുള്ളൂന്ന് അമ്മയ്ക്ക് വാശി അല്ലെങ്കി ആ ചെറിയ വീട്ട്ല് കി ആഹ് അ അല്ലെങ്കി ആ ചെറിയ വീട്ടില് കിട്ടിയേനെ കറണ്ട് കിട്ടിയേനെ അന്നിട്ട് പി ആഹ് അപ്പം പിന്നെ അമ്മ പിന്നെ പ അത് കയ്ഞ്ഞ് വീട് പണ്തേന് ശേഷാണ് ഇതെട്ത്തത് കരണ്ട്ട്ത്തത് അപ്പൊ നോക്കുമ്പോ ചുറ്റും വീട്കൾലെക്കെ കര്ണ്ട്ണ്ട് നമ്മടെ വീട്ട്ല് മാത്രേ ഇല്ലാത്തൊള്ളു
ആഹ് എന്തായാലും ആഗ്രഹം നടന്നില്ലേ
ആഹ് ആഹ് അങ്ങെൻ
അതാണ് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് തൊക്കെ കേ ഇങ്ങനെ കിട്ടണേ പിന്നീട് അമ്മേടെ സ്ഥലൊക്കാ അവിടെന്ന് വീട്ടിപ്പാെർത്ത് ഞങ്ങളെ ഇപ്പാെർത്ത് പിന്നെ വാങ്ങ്ച്ച് അതി ഇങ്ങനെയൊക്കെ കൊറേയൊക്കെ
ആര്ടെ അമ്മേടെ സ്ഥലം വിറ്റോ
അമ്മേടെ സ്ഥലം കൊട്ത്തിട്ട് വേറെ വാങ്ങിച്ച് അതേന്നെ ത്രാ വേഡ് അമ്മക്ക് പത്തെൺപത് എൺപത് സെന്റ് സ്ഥലം ഉണ്ടായ്ര്ന്നു അതിൽ നിന്ന് പിന്നീട് എമ്പത് സെന്റെന്നെ വാടിച്ചു
ആഹ് ആഹ് എന്റെ അമ്മെണ്ടല്ലോ എന്റെ അമ്മ ശെരിക്കും പർഞ്ഞല് നല്ല കാശുള്ള വീട്ട്ലെ പെണ്ണായ്ര്ന്നു ഏറ്റവും മൂത്ത മോള് അമ്മക്ക് ഇപ്പഴും അവ്ടെന്ന് ഓഹരി ഒന്നും കിട്ടിയിട്ടില്ല കാരണം എന്താ അറിയോ ഇവട്ന്ന് അച്ഛനും അമ്മയും സ്നേഹിച്ചാ കല്യാണം കഴ്ച്ച്ക്ക്ണതെ അപ്പോ എച്ഛനും അ കൊർച്ച് കൂട്ടുകാരും കൂടെ എന്തെയ്തു അമ്മേടെ വീട്ടിക്ക് പോയി അമ്മേടെ വീട്ട് പോയിട്ട് അച്ഛൻ ചെന്ന് വിൾ വിൾച്ചിറക്കി കൊണ്ടുവന്നോവമ്മാരെ അമ്മ പിന്നാലെ പോരേം ചെയ്തു അപ്പ അവിടെ വ വലിയ പ്രശ്നയില്ലേ അത് അമ്മത്തില് ഉള്ള വീട്ടിലാണ് ഏഹ്
പിന്നീട് ഒന്നിച്ചൊന്നൂല
പിന്നീട്
പിന്നീട് അവരുവായിട്ട് ഒന്നിച്ചൊന്നു ഇല്ലേന്ന്
അതാ പറയണേ ഇവര് അത് അമ്മേടെ വീട്ടുകാര് അമ്മ നല്ല ക്രിസ്ത്യാന്യാണേ അപ്പോ ഇവര് അമ്മയ്ക്ക് എത്ര മൂന്നോ നാല ആങ്ങളമാരോ അഞ്ച ആങ്ങളമാരൊക്കെ ഇണ്ട് പിന്നെ ബാക്കി പെങ്ങമ്മാ പെൺ പെണ്ണങ്ങള അങ്ങനെ ഒമ്പത് മക്കളോ പത്ത് മക്കളായിട്ട ഇണ്ട് ഇവരെ അന്നിട്ട് ഇവരൊക്കെ കൂടെ വണ്ടി വണ്ടിയില് ജീപ്പ് നെർച്ച് ആൾക്കാരായിട്ട് അച്ഛനെ അച്ഛനേ അമ്മേനൊക്കെ തല്ലാനൊക്കെ ചെന്ന ആൾക്കാരൊക്കെ ആയിട്ട് വന്ന് എന്നിട്ട് ആരക്കോ ഇടപെട്ട്
ഒന്നും പറയേണടു ഇതൊക്കെ വാ കൊടുവാള് എടുക്ക
അതെന്നെണന്ന് അത്ര വർഷങ്ങൾക്ക് മുമ്പാ ഒന്ന് ആലോചിച്ചു നോക്ക് അന്നിട്ട് പിന്നെ അമ്മക്ക് ഇവര് തമ്മില് കൊറേ വർഷം അതായത് എത്രയോ വർഷങ്ങള് പത്ത് വർഷത്തോളംന്നും ഇവര് പത്ത് വർഷല്ല ഞാ ഞാനുണ്ടായിട്ട് ട്ടെത്ര ആഹ് പത്ത് വർഷത്തോളം ആയിട്ട് ഇവര് മിണ്ടിട്ടില്ല പിന്നെ ഞങ്ങള് വലുതായി അഞ്ചിലോ ആറിലോ ക്കെ പഠിക്ക്ണ സമയത്താണ് അമ്മയുടെ കുടുംബക്കാരെ ഓരോരുത്തരായിട്ട് മിണ്ടി തുടങ്ങിയുള്ളൂ അത്രേയും നാളെ മിണ്ടലും ഇല്ല ഒന്ന ഭയങ്കര തെറ്റിലൊക്കെ ആരുന്നു
ഇനി കിട്ടേന്നും കാണൂല
ആഹ് ഇപ്പൊ എന്ത്ണ്ടായിന്ന് വെച്ചുണ്ടെങ്കി ഇപ്പൊ ഇപ്പ എല്ലാ മക്കളും സ്ഥലവും കാര്യങ്ങളൊക്കെ അഞ്ചഞ്ച് സെന്റ് ആറ് സെന്റ് എന്നൊക്കെ പറഞ്ഞക്കെ എല്ലാരും മേടിച്ചു ഇനിയിപ്പോ അമ്മക്ക് ഒരു തേങ്ങ ഇല്ല അപ്പാപ്പനാണെങ്കില്
അല്ല എന്നാല് ആഹ്ത് ആഹ് പണ്ടുള്ള ആൾക്കാരെ കാര്യല്ല അതപ്പോ ഒന്നും പറഞ്ഞട്ട് കാര്യല്ല അതെ ഇവിടെ ഇവിടെ അമ്മച്ചിക്കിടെ കാര്യത്തിലും അങ്ങനെന്നെ പപ്പയുടെ അമ്മയ്ക്ക് കിട്ടേണ്ട കിട്ടിയിട്ടില്ല ഏക്കർ കണക്കിന് സ് ദും ഇത് കിട്ടേണ്ട ആളായിരുന്നു
ആഹ്
അതെ പണ്ടുള്ളവർക്ക് എന്താ ഈ മൂത്തം വീട്ടില ഒരു മൂത്ത മകനാകുമ്പോത്തേക്കും ഈ കൃഷിയും കാര്യങ്ങളായിട്ട് പോണകാണൂലേ അവർ കുടുംബം നോക്കണ ഒരു മകനായിട്ട് ഒരാൾ കാണല്ലോ അപ്പൊ ഈ കാരണ മ്മാര് എന്ത് ചെയ്യും അവർക്കായിരിക്കും കൂടുതൽ ഇത് കൊടുക്കണേ
ആഹ് ഉം ഉം
അയ്ന് എത്ര ഏക്കറ് അയാൾക്ക് മാത്ര അങ്ങ് എയ്തി കൊടുത്ത് പെൺമക്കള് കെട്ടിച്ചു വിട്ടതാണെന്നും പറഞ്ഞോണ്ട് പെൺമക്കൾ അങ്ങനെയും വി ട്ട് പിന്നെ അമ്മച്ചീരോട് വലിയത് ഇതൊന്നും ഇല്ലായിന്ന് ആഹ് അഹ് അപ്പൊ ഇതൊക്കെ അതുകൊണ്ട് കുട്ടിച്ചാന്നാണ് വിളിച്ചോണ്ടിരുന്നത് സ്വന്തം അച്ഛനെ കുട്ടിച്ചാന്ന് ഉം കൊച്ചിച്ചാന്നോ കൂട്ടിച്ചൻ തന്നല്ലേ കൊ കൊച്ചച്ചൻ അങ്ങനെയ വിളിച്ചോണ്ടിന്ന് ഉം അങ്ങനെ അ പെൺമക്കൾക്ക് കൊടുക്കാതെ ആൺമക്കൾക്ക് മാത്രം അങ് കൊടുക്ക അതില് ഒരു മൂത്ത മകന് ഈ ദല്ലായധികം കൊടുത്ത വിട്ടു
ഉം ഹം
അതൊക്കെ ഇപ്പൊ അനുഭവിക്കണ വേറെ ആൾക്കായിരിക്കും ആ സ്ഥലത്തൂടെയെന്നും ഞങ്ങളെ വടുന്നുല്ല അവിടെ പോണ അപ്പയ നമ്മള് ഞങ്ങ ഇങ്ങനെ പറയും അപ്പ ഇങ്ങനെ ആാലും ഇതൊക്കെ അങ്ങക്ക് കിട്ടേണ്ടിയിരുന്നന്ന്
ആഹ് ആ ആ പ അന്ന് കിട്ട അങ്ങനെ കിട്ടിരുന്നെങ്കി അത് നിനക്ക് കിട്ടിയന്നല്ലേ
പിന്നെല്ലേ ആ അയാളും അതായത് മുത്തശയില്ല അമ്മ അമ്മ അച്ഛമ്മയുടെ അച്ഛൻ പക്ഷെ അയാള് കാരണം ഇങ്ങനെയത്
ആ കയ്യാളെ കിട്ടിങ്കി രണ്ടു പൊട്ടിക്കായിരുന്നുല്ലേ
ഭയങ്കര സാനമാണ് ഉം
മം
ഉണ്ടായിരുന്നു ഞങ്ങക്കൊക്കെ ഓർമ്മയിൽ ഓർമ്മ വെച്ചത്തപ്പേയ്ക്കും വ ഇത്ര വയസ്സൊക്കെ ആയപ്പോ തന്നെയ ചത്തത്
അതെ ക്ഷെ അന്ന് കണ്ടെങ്കി ഒന്ന് ചോദിക്കാം ക്കാരുന്നിലെ എടോ താൻ എന്ത് പണിയാണോ കാണിച്ചതന്ന്
ഉം
അങ്ങനെക്കെ അതിനും മക്ക അ് ഈ പണ്ടൊക്കന്ന് മക്കളും മാരോള് കൊറേ കാണ്
കുളിച്ചിട്ണ്ടോ ചൂടാക്കണോ വെള്ളം ഇവിടെ എൻ്റെ ഹസ് ബൻ്റ് വന്ന്നിക്കണേ അ്ഹ അപ്പം പത്തേന്ന് ആ നിക്കടാ നിക്ക് ഞാൻ കട്ടാക്കാം
പത്തും പത്തര ആവുമ്പോലല്ലേ കട്ടാകണേ നമ്മുക്ക് നാളെക്കാം
പത്ത് അല്ല പത്ത് നാപ്പത്തഞ്ച് വരെക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല
ഉം അത്ര ടൈമ് നമുക്ക് കിട്ടും ഞാൻ കട്ട് ചെയ്തോളാം ട്ടോ എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം ട്ടോ
പിന്നെയല്ലാ ഇനി നാളെ വിളിച്ചാതി
ആയിക്കോട്ടെ ശരി